ആ ആഹ കേൾക്കണല്ലേ?
ആഹ് കേൾക്കണ്ട് എന്താ പാട്.
എന്താ നല്ല വർത്താന
ഏഹ് മഴണ്ടെ ങ്ങളട്ക്കക്കേ? ഓ പണികളൊക്കെ കഴിഞ് ഇന്നരു പരിപാടിണ്ട് അയിനുവന്നതാ.
ഏ എന്ത് പരിപാടിയാ? ആഹ് അഹ് ശരി ബന്ധ ബന്ധുവീടാണാ?
എല്ലാ അമ്മളെ അയൽവാസി അയിവാസി.
ഏ ഏഹ് എങ്ങനെ മറ്റേ വീട്ടിലാണോ അതോ ഓഡിറ്റോറിയോ?
എല്ലല്ലാ ഓഡിറ്റൊറിയ ഇപ്പ ഫുൾ ഓടിറ്റോറിയല്ല വീടൊക്കെല്ലാരും ഒഴിവാ
ആഹ അതാർഞ്ഞത് ഇപ്പൊ വീട്ടില് വീട്ടില്ല്ലകല്യാണങ്ങൾക്ക് കൂടാൻ കമ്പംഴിക്കണ.
ആഹ ശരിയാണ്
ആ പക്ക ഓഡിറ്റോറിയം എന്ത എങ്ങനെ കെട്ടിക്കണ കല്യാണണോ?
ആഹ്
ഏ
അ അന്റെ പേരൊ
പിന്നെ
എന്താ പരിപാ പണിയൊക്കെ കയിഞ്ഞങ്ങളെ
ആഹ പണികഴിഞ് പണികള് കഴിഞ്ഞു കുളിക്കാണ്ട് ആഹ അതാണ്. എന്ന കുളിലെല്ല
ന്ന്സ്കുളിലാ ഇല്ലല്ല ഇന്ന് മോൻക്കൂല്ല. ഇനിപ്പോ തൊടങ്ങും ചെൽപ്പ രണ്ട രണ്ടാള്
ഏഹ്
നിനക്ക് എത്രളാ
മൂന്നൂട്ടികളുണ്ട്
ആ എല്ല മൂന്നാളും പഠിക്കാ
ആഹ മൂന്നാളും പഠിക്ക മോന് പത്തിലാണ് ഓന് പിന്നെ ട്യൂഷൻണ്ട് അല്ലാതൊല് ആ ഓൻ പോയിക്കോണു മറ്റൊല് രണ്ടാളും രണ്ടാമത് രണ്ടാമത്തെ കുട്ടി പിന്നെ ആറിലാണ്. ചെറുത് യു കെ ജി യിലാണ് ആർക്കൊന്നും പിന്നല്ല
നല്ല തല്ലും പിടിയാവലോ അപ്പൊ ഹ്ഹ്ഹ് അങ്ങനെ പറണ്ടി തന്നല്ലേ മഴയാണെങ്കി പിന്നെ പറയും വേണല്ലേ ഉള്ളിൽ
ആഹ മഴയാണെങ്കി ഉള്ളിലില്ല കളി അല്ലെങ്കിലും ഫോണല്ലേ?
എന്താണ്
ഫോണിന്റെ ഫോൺ എല്ലപ്പോറിയ
ആഹ് ശരിയാണ് എല്ലാർക്കും ഫോൺ കിട്ടിയേ പിന്നെ ഞ ഇമ്മാ ഇപ്പാനെയയും പെങ്ങമാര് കാര്യം ഒരു കട പോവാൻ കിട്ടിയാ പിന്നെ ഞ അവാ അവര് നമ്മള് പോയി അളെങ്കും തപ്പേണ്ടി വും
ആ അതാണുള്ളത് ഫോണ ഒന്ന് വാങ്ങും ഇപ്പല മറ്റേ ഇതിന്റെ മൽ കയറാം
ആഹ ഇളകാന കുഗാനെന്ന എന്തൊക്കെയാണ് ഞാൻന്നട്ട എന്താണ് എന്റെ മോ ചെ മോട ൻ പറഞ്ഞിക്കണ ഇജയ് എല്ലാതെ കൊമമ്പലം ചതക്കണ്ട അന്റെ മണ്ക്ക എന്റെടത്തും കിട്ടു എനിക്ക് ഞൻ പോൺ തരില്ലന്ന്റിയോ ഇത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഫോണാണോ
ആ ഫോണിന് ഫോണ ഇല്ലാത്ത ഭക്ഷണം കഴിക്കൂലപ്പൊ കുട്ടികളെ ഓലെ സിഞ്ചാനും ഓലെ ഓരോരോ കാർട്ടൂണും വീഡിയോസും കാര്യങ്ങളുംല്ലേ ഒലിക്കല്ലത്
ആഹ് എന്നിട്ട് ഇപ്പ ഞാനിപ്പോ പിന്നെ ഒരാഴ്ച ആട്ട് ആൾക്ക് ഫോൺ കൊടുക്കൂല ഭക്ഷണം കഴിക്കുമ്പോഴൊന്നു
ആന്ന
ആഹ് ആഹ അപ്പൊ ഒരു ഇത ശരിയായി മറ്റേത് ചോറ്ടുക്കുമ്പോത്തന് ഇമ്മ ഇമ്മ മൂന്ന് വയസാവള്ളൂ അപ്പൊതേനു ഫോണാടോ ആഹ് അപ്പൊ ഫോൺ എടുത്തോണ്ട് പറയാ അ അതില് യ ആഹ് അപ്പ അങ്ങന ഉചൂച്ചി ഉണ്ട് കൊണ്ടെച്ചായ ഒരു ദിവസം കൊണ്ട വച്ചില്ല അപ്പൊ ഞാൻ കോരചേരം ഇട്ടു കൊടുത്ത പിന്ന ഞൻ എന്തെലും കഥയ എന്തെങ്കിലൊക്കെ പറ കാക്കേനയും പൂച്ചനെയക്കെ കഴിച്ചിട്ട അങ്ങനെ ഇരിക്കും അപ്പൊ ആളെ മൈന്ഡ് പോവല്ലോ അപ്പൊ ഞാൻ ഫോണ് വേഗം അവിടുന്ന് മാറ്റിയിട്ട് ഞാൻ തല കടക്കാൻന്റെ തലാന്റെ അടി കൊണ്ടോും എന്താ വച്ചാല് ഇനി ഒന്ന് എടുക്കേണ്ടോചിച്ചിട്ടേ
ആ
ആ കൊണ്ടക്കും എല്ലാം ശരിയാവുലൊടോ പിന്നെ ഫുള് പിന്നെ പിന്നെ പ്പം രാവിലെ പോയാൽ വൈകിട്ട് വരൂ രാവിലെ എ രാക്ക് പൊവുള്ളൂ അത്രയും സമയം ഇവന് ഇരുന്നിട്ട് ഫോൺ കാണും അത് കഴിഞ്ഞാ പിന്നെ കൊറച്ച് ഫ്രീയാവണ്ടേ ആപ്പൊ കടലാണു
ആഹ്
അപ്പൊ ആത് ആഹ് അത്രയും നേരം പിന്നെ കാണല്ലേ പിന്നെ പിറ്റേ ദിസോം അത് പിന്നെ അതെ അതേമാരി രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഫുള് ഫോണ്ക്കെടുക്കുവോ ഓൻ ചെല പ്പ രണ്ട് മണി ഒരു മണിയൊക്കാവും അയാൾ ഒറങ്ങണെങ്കില് അത് കണ്ട് ഏയ് മക്കക്ക് ഇതൊരു ഹരായി ഹരായി മാറി
ആഹ് അതാണുള്ളത് അവർക്കാ ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്തോരു കൊലയിക്കണ് ഇപ്പളേ
ആഹ്
നമ്മളും അങ്ങനത്തെന്നെ നമ്മുക്ക് ഫോണിൽ പൈസല്ലെങ്കില് നമ്മുക്കൊന്ന് വിളി ക്കാനും ആതില്ലില്ലോരു ഗതിഗെട് ആഹ് നമ്മുക്ക് നെറ്റ്‌ക്ക്‌
ഇനാൾ പിന്നെ രണ്ടാംക്ലാസ്സിൽ പഠിക്കണന്നാ അവന്ക്ക് ഇഷ്ടം മേടിക്കഴുതാൻ ഉണ്ടാവും
ആഹ് ആഹ് ചെ എന്റെ ചെറുദിനെ അങ്ങനെരുന്നു ഫോണ് ഗെയിമിങ് ഗെയിമും ഇത്തുംആലോക്കിറ്റ്‌ ഓന് ക്കും പരിപാടികൾക്ക് പോണേന്നെ ഇഷ്ടല്ലാതായിനോ ആപ്പ ഈ ആഹ്
ആഹ്
എപ്പ എന്നിട്ട് പക്ഷേ ഏഹ് ഉച്ചപരിപാടി ആണോ
ആഹ് ഉച്ചക്കത്തെ
ആഹ് ആഹ് ഫുഡ്ഴിച്ചിട്ടുണ്ടാവിലല്ലേ
റ്റിക്കെച്ചി റ്റിക്കെച്ചി ഒരു പാവപ്പെട്ടകാരനാണ് ഏഹ്
ഫുഡ് കഴിച്ചില്ലല്ലോ
ഇല്ലില്ല്യ ഫുഡ് കഴിക്കാ രണ്ട് കല്യാണം രണ്ട് കല്യാണം ഒരു കല്യാണി നിക്കാഹ്ഞ്ഞു കൂട്ടി കൊടുന്നുന്നോക്കെ പർഞ്ഞ് അപ്പൊ പിന്നെ വൈറ്റയ്യാണ് അവര് കണ്ടിട്ടൊക്കെന്ന് ഫുഡ് കഴിക്കാൻ പറഞയിചിട്ടേയ് ആഹ് രണ്ട് കുട്ടികളെ കല്യാണ ഉള്ള കാരനേ
ആഹ് ആഹ് രണ്ടു രണ്ടു പെൺകുട്ട്യാളെ കല്യാണാ ആഹ് രണ്ടാ ആൺകുട്ട്യാളില്ലേ ആഹ്
ഓഹ് അട്ത്ത് വന്നേ അപ്പൊ ഞങ്ങ ആഹ് ഇപ്പങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒറ്റക്കന്നെഉള്ളൂ മക്കളും ഇങ്ങളുംതന്നെ ഉള്ളു
ആഞ ഭർത്താവും ഞാനും മൂന്ന് മക്കളും ഉണ്ട്
ആഹ് ആഹ് ഓക്കെ ചോയിച്ചതാ വേറേ ഇപ്പിം ഇമ്മിംയൊന്നില്ല്യെന്നാ അത ചോയിച്ചേ
ഇപ്പി ഇപ്പിഉമ്മയും മറ്റേ അവിടെ തറവാട്ടിലിണ്ട് ഞങ്ങളിവിടെ വീട് വച്ച് വേറേ വേറെ മാറിയ ആഹ് വീട് ആഹ് തറവാട് ഞങ്ങള് വീടിന്റെ എടുത്തന്നെയാണ് ഞങ്ങള് ഇങ്ങനെ അടു ത്തടുത്തന്നെആണ് ആടുത്ത് പോയി എടുതന്നെയാണ് വിട് ഇങ്ങനെ ഒരു അഞ്ച് മാ മക്കളാണ് അയില് മൂന്നാമത്തേതാണ് ഞങ്ങള് അപ്പൊ
ഉം
ആഉപ്പിമ്മിക്കല്ലേ
ഓഹ് എല്ലാരുണ്ട്
ആഹ് ആഹ്
പിന്നെ വേറെന്തെന്നിട്ടും എവിടെ ചെ ചെറ ചെറിയളെവിടെ
മട്ട് ഇവൾ അല്ലേ ഫോൺ എന്റെ അടുത്തായൊണ്ട്പ്പം വാ ഞാൻ വാങ്ങിക്ക്ണ് മറ്റേത് ഓനങ്ങനെ കണ്ട് നോക്കും പിന്നെ അടുത്ത് ഇളച്ചന്റെ കുട്ട്യാള് ഒലകെണ്ട് അപ്പൊ ആഹ് ആഹ് അപ്പൊ പിന്നെ അത് ഇതാക്കും
ഫുഡൊക്കെ ഫുഡിന്റെ പണിയൊകെ കഴിഞ്ഞ?
ആ ഫുഡ്പണിയൊക്കെഴിഞ്ഞ്ക്ക് ണ്
ഏ എന്തേ മീൻ കിട്ടി?
മീന് മീൻ ഇല്ലെന്ന് മീൻ വാങ്ങിയില്ലന്ന് വെണ്ടക്ക കറിം ആ പച്ചക്കറിയാണ് മീനിന്ന് വാങ്ങിയില്ല ക്കെ ഉണ്ട് അവും ക്കാ രുതികാണ്ട് മക്കൾക്കൊക്കെ യിമക്കാണ് ചിക്കനാ ഉസ്കൂൾ ല്ലാത്തസം ആ
അതാണല്ലോവല്ല്യകാര്യം കുട്ട്യോൾക്ക്.
അ ആ കുട്ട്യാൾക്ക് ഫോണിന്റെ ഇത് പറഞ്ഞമായ്‌രി ക്കെന്നെണ് ചിക്കനും ഫോണും ആ
മീന്‌മ്മക്ക് വല്യയൊരു ഇതില്ല
ഉം ഉം
മീനമക്ക് വല്യ താല്പര്യല്ല
എല്ലാർക്കുംങ്ങൻ തന്നെ ചിക്കൻ ഉണ്ടായാ പിന്നെ രണ്ടും മൂന്നും നാലും നേരം ഭക്ഷണം കയ് എല്ലെങ്കിലൊ ഒരു മുട്ടി മുട്ടി കൊടുക്കണം ഹ് ഹ് ചിക്കനാണെങ്കില് അവരെന്നെ ചോദി ച്ച് വാങ്ങൂ ഇക്കത് വേണം ഇക്കത് വേണം അതെടുതൊണ്ട അതെടുത്ത
ക്കാനാവുമ്പള് അവര് കഴിക്കല് ബിരിയാണി അങ്ങൻത്തെ ചോറൊക്കെണ്ഓൽക്ക്ഷ് ട്ടാണ് മീൻ കൂട്ടി ചോറ്ഴിക്കാനോന്നും ഓൽക്കാർക്കും വല്യരുതില്ല മൂത്തമോ മീൻ കൂട്ടുല്ല
ഏ
ഉ ഓനാദ്യം ചെറുപ്പത്തിലൊക്കെ കൂട്ടി ആ ആ
കഷ്ണം മുറിച്ചേ പറ്റൂലട്ടോ വല്യ കഷ്ണം അങ്ങനൊ വലിയ മീൻണ്ടാവൂലെ അങ്ങനത്തെ വലുതന്നെ ഒന്നനെ മാങ്ങി കൊടുക്കണം ഹ് ഹ് ഹ് അയിലക്കെണ്ടാവൂലെ കൊറച്ച് മലുപ്പത്തില് അതൊന്ന് ഒന്ന് ആഹ് ഒന്ന് ഫുള്ളൊ തിന്നുന്നില്ലേ കൊറച്ച് തിന്നള്ളൂപക്ഷെ ആൾക്ക്ത്ഷ്ടാ
ആഹ് ആഹ അത്ശരി-
നിങ്ങള് കഴിക്കൂലെ മീന്?
ഏ നമുക്ക് അങ്ങനെ കൊഴപ്പന്നുല്ല
നിങ്ങള് മി മി മീൻ ഇറച്ചി അങ്ങനത്തൊക്കെ കഴിക്കുവല്ലോ അല്ലേ
ഏ എല്ലാതും കഴിക്കും.
ആഹ് ആഹ് അല്ല ചെ ലേർക്ക് ഇഷ്ടുണ്ടാവൂല അത് ഞാൻ ചോദിച്ചേ ഞാൻ ആഹ് ചിലർക്ക് മീൻ ഇപ്പ എന്റെ മൂ മൂ മൂത്ത മോനന്നെ ഓനെ കഴിക്കൂല ഓന് ചെറുപ്പത്തില് ല്ല ഓ ഓന് മീൻ ഒരു മീൻ കഴിക്കൂല ചെറുപ്പത്തില് ല്ല ഇഷ്ട്ടെയ്നു. ഏത് മീനും കഴിച്ചീ ന്ന ആളാണ് ഇപ്പോ ഓൻ കഴിക്കൂല മീനൊക്കെ കഴിക്കാനായല് നമുക്ക് കാൽത്സ്യം അതുംഇതൊക്കെല്ലതല്ലേ വെറുമീ ചിക്കൻ കഴിച്ച ചിക്കൻ കഴിച്ചിട്ട് എന്താ കിട്ടാ
അത് ശെരിആണ്
ആഹ ഇഞ്ഞി പരിപാടി കഴിഞ്ഞ് എപ്പളാ പോവാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ പോകോ അതോ കൊർച്ചേരം ഇരിക്കോ?
ആഹ വലിയ പരിപാടിക്കെ തന്നെണ്.
ഏ രണ്ട്ല്യാണആവുമ്പോ വല്യരുവാടി തന്നെയാരം. ത തലേന്നത്തെതൊക്കെണ്ടേയ്നോ തലേന്ന് പരിപാടിണ്ടേയ്നോ?.
എന്റെ ഇത്താത്തൻന്റെ മോന്റെ മോളെ കുട്ടാളെ കല്യണ
ആഹ ഇപ്പൊ രണ്ടും മൂന്നും ദിവസം വെച്ചൊക്കെയ ആണല്ലോ രണ്ടും മൂന്നും ദിവസം വെച്ചൊക്കെയ ആണ പരിപടി ആഹ
എന്തൊക്കെ കല്യാണണ്ടല്ലോ മൈലാഞ്ചിയ മഞ്ഞൾ കല്യാണം മൈലാഞ്ചി കല്യാണം
പണ്ടെത്തെ പോലെന്നല്ലപ്പൊ ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞാല് എങ്ങനെ
ആഹ് ഇപ്പൊ പലേ കല്യാണങ്ങളാണ് രണ്ടു മൂ മൂന്നീസത്തെ പരിപാടി ഒക്കെയാണ് ആാണിപ്പൊ ഏത് പാവങ്ങൾക്കും മൂന്ന് ദിവസൊക്കെയാണ് ഇപ്പോ പരിപാടി
ആണോ അതിലൊരു മാറ്റം ഇല്ല
ആഹ് ആഹാ ഇപ്പ ആരും പണക്കാര് കാട്ടണണ്ട് കണ്ടന്നെ പാവങ്ങളും കാട്ടെല്ലേ
അത് പോലേ
ഉം കുട്ടിയൊക്കെ എവിടെന്നിട്ട് അവിടെ ഓടിക്കളക്കണ്ടാവൂലേ?
അല്ലമ്മോ ചെറിയാളെ കൊടുന്നട്ടില്ല ചെറിയാൾ
അപ്പൊ വീട്ടില് വെച്ച ഇന്ന് നിക്കാ ചെറിയ കുട്ടി വീട്ടിലിക്കാണോ?
ആഹ ചെറിയ ആളേ ഉമ്മാന്റെ അടുത്താണ്.
ഏഹ്
ചെറിയ ആളെ ഉമ്മ നോക്കാന്ന് പറഞ്ഞ് അത് അവന് ഇന്ന് രാവിലെ ഞാൻ പറയുന്നത് ഇന്നലെ രാത്രി നേര വൈകി കിടന്നിട്ട് നേരത്തെ അഞ്ച മണിയപ്പോ തന്ന നീച്ചക്കണ്
ആഹ് ആഹ് ആഹ് അപ്പൊ കരിയില്ലേ ങ്ങള് ചെന്നില്ലേ കരിയില്ലേ കണ്ടില്ലെങ്കിൽ
മതി ഉം ഉം അതിന് രണ്ടു മക്കക്കും വല്യയമ്മാനെ കിട്ടിയാമതി ഞാൻ വേണോന്നില്ല.
ആഹ് ആഹ് വലിമ്മ വ ആഹ് വല്ലിമ്മപറിയണ ഭർത്താവ് ആഹ് ഭർത്താവിന്റെ ഉമ്മയാറല്ലേ ആഹ്
അപ്പൊ പിന്നെ ഓരിയ്ക്ക് ഞമ്മളെ ആഹ് നല്ലം നോക്കും അപ്പ ഞമ്മൾ അതിന്റെ ആവശ്യംല്ല ഇപ്പൊ ഉം
ആഹ് ആഹ്
പിന്നെ പിന്നെ എന്തൊക്കെ കൊതുക് ശല്യ ഉണ്ടോ അവിടെ
ആഹ് എന്തോരാണ് ഈ മഴെ പെയിതിട്ടെ ഞങ്ങളെ മുറ്റത്തൊക്കേ വെള്ളയതോണ്ടെ പെട്ടന്ന് വരെടോ അലർജി ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടും മരുന്ന് വെച്ചിട്ടാണ് ഇവരെ കെടുത്തി രണ്ട്സം
ഏ അത് ശെരി എന്താണ് ഗുളിഗേ അതോ ഓയിൽമെന്റോ
ഈ ഗുളിഗേ ഓയിൽമെന്റ്ല്ല മറ്റേ ഒരു എണ്ണ പോലത്തെ വെളിച്ചെണ്ണ പോലത്തെ
ആഹ് ആഹ് ആഹ്
ആഹ
അത് ശെരി അത് ഈ അലർജി ഇണ്ടാവും മക്കക്കില്ലേ
ആഹ്
ആഹ് എനിക്കും അങ്ങനതെ ആ കാരി കാരി ശല്യ ഉണ്ടോ
എന്തിന്റെ
കാരി ഇണ്ടാവുല്ലോ ഇങ്ങളെ നാട്ടിലെന്താ പറയാറില്ല ചെറിയൊരു അണു ഇതായി കാണ്ട് ഇങ്ങനെ കൊതുകല്ലാത്ത വേറോരു കാരി പറഞ്ഞിങ്ങാണ്ട് ഇണ്ടാവും ഇങ്ങളെ നാട്ടിലെന്താ പറയാൻ അറിയില്ല
കൊതുക അല്ലാ ഈച്ചേ
ഈച്ച അല്ല ഈച്ചി അല്ലാത്ത വേറെരിത്ണ്ട് ഞങ്ങളവിടെ
പാറ്റേ പാറ്റ പാറ്റ
പാറ്റിയല്ല നമ്മള് ശരിക്കനും കണ്ണില് കാണൂല ചെറിയ ഈ ഒരു ഒരു കുറുമ്പ് പോലെയറ്ണ്ടാക ആഹ് ആഹ് ആഹ് ആഹ്
വ്ർക്ക വ്ർക്കാന്ന് ഇങ്ങനെ പറയാ കൊറെ കാലായി അതൊക്കെ കണ്ടിട്ട്
ആഹ് ആഹ് ഞങ്ങളവിടെ തറവാട്ടിലൊക്കെ ഉണ്ടായിന് അത് രാത്രിയാല് ഞങ്ങള് ടബർ തോട്ടത്തിലാണേ വീട് ടബ്ബറും തെങ്ങും തെങ് വളപ്പൊക്കായിട്ട് ഇ അപ്പൊ അവിടെ ഈ വളമ്മക്കർക്കി കഴിഞ്ഞാല് അവിടെണ്ടാവും
ആഹ് ആഹ്
ന്നായികോട്ടെട്ടോ
ആഹ് ഓക്കെ എന്നാ ശെരിട്ടാ ആഹ് എന്നാ ശെരി